ഹലോ കേൾക്ക്ന്ന്ണ്ടോ?
ഉണ്ട് കേക്കുന്ന്ണ്ട്.
ആഹ് ആഹ് ഭക്ഷ്ണക്കെ കഴിച്ചോ?
ഭക്ഷണം കയ്ചിട്ടില്ല.
ഉം കയ്ക്കാനാകുന്നൊള്ളൂ.
ഉം അവ്‌ടെ കഴിച്ചോ?
പിന്നെ എല്ലാരും ആ എത്തില്ലേ ഫുഡൊ കഴിക്കാന്?
ആഹ് എത്ത്‌നൊള്ളൂ.
അതെ ഉം
ഉം
പിന്നെ എന്താ രാത്രി കഴിക്കാൻ.
രാത്രി ഇന്ന് ചപ്പാത്തിണ്ട് മീൻകറിണ്ട്.
ആഹ് ആഹ്
ഉം
പിന്നെ വേറെന്താ വേറെന്താ നല്ല വിശേഷം.
ഉം ഉം
നേർത്തെ കെടുക്കുവോ കെട് കെട്ക്കാൻ വൈകോ ഏഹ്
നിങ്ങക്ക് ഫുഡ് കഴിക്കാനായൊച്ച
ആഹ് കഴിക്കാനായി മറ്റ് ചെറിയാക്ക് കൊടു ത്തു ഇതായി കെടത്തിട്ട്ണ്ട് ഇപ്പോ കഴിക്കെട്ടച്ചിട്ട്ങ്ങനെ ഇപ്പൊ കൊറച്ചേരം ഒന്ന്ങ്ങനെ ഇരുന്നതാ ഉം ഇങ്ങളെങ്ങനെ കെടക്കാനൊക്കെ വൈകോ
അഹ് കെടക്കാന് ഒരു പ പയിനൊന്ന് പയിനൊന്നരക്കെ ആവും
ആഹ്
ഉം
ഉം കുട്ടികളൊക്കെ എന്തായി പഠിപ്പൊക്കെ കഴിഞ്ഞോ
ഉം പഠിപ്പൊക്കെ കഴിഞ്ഞ്
ഉം
വല്ല്യേട്ട്യാളായി
ആഹ് ലല്ല്യേട്ടിയാളാലേ
ഉം ഉം
കല്ല്യാണം കഴിഞ്ഞോ
ഉം കല്യാണം കഴിഞ്ഞ്
അതെ
ഉം
ഉം
അവടെന്താ ഫുഡ്
ഇവിടെ ചോറന്നെ ഇന്ന് ഹസ്ബൻ്റ് ഇല്ല അപ്പൊ പിന്നെ ചോറന്നെ ഹസ്ബൻ്റ് ഉള്ള ദിവസം ചപ്പാത്തി വാണം
ആഹ്
ഉം
പിന്നെ ചോറ്ക്കെന്താ മീനോ
ഉച്ചക്ക് മീ മീനല്ലെന്ന് സാമ്പാറ് ഉപ്പേരി ഇന്ന് മീൻ വാങ്ങിച്ചിട്ടി
ഉം ഉം മക്കള് ഫുഡ്കഴിച്ചോ
ആഹ് ചെറിയാള് കഴിച്ചു ഇഞ്ഞിപ്പൊ ഞാനും മോനും കൂടി കഴിക്കാന് മോൾക്കു ചെറിയാൾക്ക് കൊടുത്തിട്ട് കൊറച്ചേരം ഇവിടിങ്ങനെ ഇരുന്നേ അപ്പങ്ങനെ വിളിക്ക വിചാരിച്ചു കൊറച്ചേരം ഫ്രീ ആയപ്പോ
അത് ശെരി ഉം
ഉം പിന്നെ
വേറെന്തൊക്കെ
വേറെ എന്താ രാവിലെ‌ക്കിള്ളതൊക്കെ തെയ്യ എന്താ തീരുമാനിച്ചോ അതോ രാവിലെ എനീച്ചിട്ട് തീരുമാനിക്കലാ
അത് ആഹ് ഇന്ന് ദോശൊക്കൊന്നും അരച്ച് വെച്ചിട്ടില്ല ചെലേ ദിവസം ദോശൊക്കെ അരച്ച് വെക്ക വെക്കും
ഉം
ഉം നാളെ ഇഞ്ഞി അപ്പോ എന്തെങ്കിലുംഒ ക്കെ അരിവെള്ളത്തിലിട്ട് കെടന്നാല് രാവിലെ വെള്ളപ്പോ എന്തേലൊക്കെ എണ്ടാക്കാന്നില്ല ഇതിലാണ് ഇന്ന്
ആഹ് ആഹ്
ഉം
അപ്പൊ ഈ സമയത്ത് അരിയിട്ടാല് വെള്ളപ്പം എണ്ടാക്കാന് പറ്റൊ
ആഹ് ഈ സമയത്ത് അരിട്ട്ങ്ങാണ്ട് ഞമ്മള് രാവിലെ എണീറ്റട്ട് പിന്നെ അരച്ചിങ്ങാണ്ട് അപ്പ തന്നെ നമ്മള് കലക്കി പകരോല്ലൊ
ആഹ്
അവടെ അവടെന്താ പറയാന്നറിയില്ല അ പ്പത്തിന് ഉം അത് ഞമ്മള ഉം അത് ഞമ്മള പ്പ അരച്ചി‌ട്ട് അപ്പ തന്ന ചുടണതാണ് അര
ആഹ് ആഹ് അങ്ങനെ ആഹ് മറ്റെ വെള്ള പ്പം പോലല്ലെ ഞാൻ വെള്ളപ്പാ വിചാരിച്ചു.
ആഹ് അത്‌ശെരി
അയ്യൊ അതിന് ഞങ്ങളിവട ദോശ പറയും ദോശ
ആഹ് അങ്ങന പറയുന്ന് പറയുന്നേക്കാ അമ്മള ദോശക്ക് ആഹ് അങ്ങനെല്ലേ
ഉം
ഞമ്മള് ദോശക്ക് തലേന്നരച്ചെക്കും ഉയ്ന്ന്
ആഹ് ആ ദോശ വേറെണ്ടാക്കും അതിനും ദോശന്നേണ്.
ഉം
ഇതും ദോശന്നെ ഇത് നീർദോശ ക്ഷെ ഞങ്ങളവിടെക്ക ദോ ശാന്നന്നെ പറയൊള്ളു ചെല സ്ഥലത്ത് നീർദോശ ചെലര് ചീദോശ
അങ്ങനെക്കെണ്ടല്ലേ അങ്ങനെ കേട്ടിട്ടെണ്ട് ഉം
ഉം നിങ്ങളവിടെ എന്താ പറയാ
ഞങ്ങള് ഇവട സാധാ ഞങ്ങള് അപ്പം പറയും വെള്ളപ്പം പറയും ഉം
ആഹ് അപ്പ നിങ്ങള് നിങ്ങളവിട വേറെ വെള്ളപ്പെണ്ടോ
വേറെ വെള്ളപ്പവില്ല പിന്നെ ഞമ്മള് പാലപ്പം ഇണ്ടാക്കുട്ടോ പാലപ്പത്തിന് പിന്നെ നമ്മള് തേങ്ങയൊക്കെ ചെരകിയിട്ട് അര ക്കുമ്പ തലേന്ന് അഴ് ഉഴുന്ന് കൂട്ടാതെ ഉം അയ്ന് വെള്ളപ്പം പറയും ആഹ് ശെരി അയ്ന് ഞങ്ങള് പാലപ്പം പറയും ആഹ് ചട്ടീന്റെ ചുറ്റിച്ച് ചുടണെ
ആഹ് ചുറ്റിച്ച് ചുടണെ
ഉം അത് ഞമ്മളൊര് രാത്രി അരച്ച്‌ ക്കും ആ പിന്നെ തേങ്ങയും ചോറും അരിയും കൂട്ടീട്ട് അരക്കും അയിക്കും ഉഴുന്ന് കൂട്ടൂല ഉം
ആഹ് അരി രാവിലെ വെള്ളത്തിലിട്ടാണ്ടി വരും
ഉം അങ്ങന
ഉം ഞങ്ങ
അവിടെന്താ ഞ്ഞ് ഉം നാളെ രാവിലെ എന്താ നാളെ രാവിലെ എന്താ
നാളെ രാവിലെ ദോശ ഉണ്ടാക്കണം വെച്ചിട്ടാണ് സാധാ ഞങ്ങള് ഇങ്ങളീ പച്ചരി ഏഹ് വെള്ളത്തിലിട്ടിട്ട് നമ്മള് അരച്ച്‌ ചുടൂല്ലേ
ആഹ്
അതിന് പകരവെ ഞങ്ങള് പൊടി തന്നെ കലക്കീട്ട് ചുടും
ആഹ് അത് ശരി
ഉം അപ്പ അതാ ചട്ടീലേക്ക്‌ ഒഴിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവും അതൊണ്ടാണ് എല്ലാരും അതിനേ ചീ ദോശാന്ന് പറഞ്ഞെ അത് ചെലോര് അങ്ങനെ പറയും
അപ്പവെന്ന് പറയും എന്താ കടി ചോയ്ച്ചമ്പം നമ്മള് അതിന് അപ്പവെന്ന് പറയും ഉം ഉം വെറും അപ്പവെന്ന് പറയും ഉം
ആഹ്
അങ്ങനെയാ പറയുക ഉം
ഇവടെ അപ്പം എന്ന് പറയലില്ല വെള്ളപ്പാണ് പിന്നെ ഞങ്ങള് പറഞ്ഞ രണ്ടാമത്ത സാധനം
ഉം ആ ഇതി അപ്പോന്നും പറയും ഞങ്ങള് വെള്ളപ്പോന്നും പറയും ഞമ്മള് ഈ അപ്പ അപ്പം അരച്ച് ചൂടണ അപ്പത്തിന്
അതിനല്ലേ ആഹ് ആഹ്
പിന്നെ ഞമ്മള് പാലപ്പം പറയും തേങ്ങയൊക്കെ ചെരകി ഇട്ടങ്ങാണ്ട് ചൂടണ അപ്പത്തിന് പാലപ്പം പറയും
ഉം
ഉം
ഞാനിപ്പ അത് ഇങ്ങള് വെള്ളം മറ്റേ അപ്പത്തിന് വെള്ളപ്പോന്ന് പറഞ്ഞപ്പോഴേ ഇപ്പത്തെ പരീക്ഷ രാവിലെ ഉള്ളപ്പണ്ടാക്കാൻ പ നീ ഇന്നാള് അതൊന്ന് ഉണ്ടാക്കാ വെച്ചിട്ട് എങ്ങനെ ഇണ്ടാക്കാന്ന്‌ ചോതിച്ച് ഞങ്ങടെ വെള്ളപ്പം അതല്ല
ആഹ് ഇങ്ങള് വെള്ളപ്പത്തിന് എങ്ങനെ ഉണ്ടാക്ക മാവ്
മാവ് തന്നെ അരിയും ചോറും അല്ല തേങ്ങൊക്കെ പാടെ തേങ്ങേന്റെ വെള്ളവും കൊഴിക്കും അരക്കുമ്പോ ആഹ്
അതിനാണ് നിങ്ങൾ വെള്ളപ്പം പറയണത് അല്ലേ
ആഹ് ഞങ്ങളതാണ് വെള്ളപ്പേ
ആഹ് ശരി ഞങ്ങൾ ഇവിടെ ഇന് പാലപ്പം പറയും പിന്നെ പാലപ്പത്തി ന്റെ മാവ് നമ്മുക്ക് പൊടിയായിട്ട് കിട്ടും
ആഹ് ആഹ്
അത് കിട്ടാണെങ്കിൽ ഞമ്മള് അത് എങ്ങനെ ഇണ്ടാക്ക പറഞ്ഞാല് അത് നമ്മള് രാത്രി തന്നെ അത് അരച്ചെക്ക അതിക്ക് പിന്നെ നമ്മളൊന്നും കൂട്ടൊന്നും വേണ്ട ആഹ് മാവെന്നെ
ട്ടണ്ട് ചിലപ്പോ അയില് ചോറ് കൂട്ടല്ണ്ട് ഞങ്ങള്
ഉം
ഉം
അത് ശരി ചോറൂട്ടുലേ
ഉം ചെലപ്പോ അപ്പോഴന്ന് കുറച്ചും കൂടി മയ ഉണ്ടാവും
ആഹ്
മറ്റത് വേഗം വയറ് നിറഞ്ഞ പോലെ തോന്നും മറ്റേ ഒറ്റക്ക് അത് ഒറ്റക്ക് കഴിച്ചാല്
ഉം
ഇല്ല്യ ഒറങ്ങീട്ടില്ല അതാ ഒറങ്ങി കെട്ക്കാണ് കെട്ക്ക്ണ്ട് ഉറങ്ങാനായിട്ടില്ല സമയം ഇടുക്കും ചിലപ്പോ രാത് ത്രി ഉറങ്ങേയില്ല
ആഹ്
ഓരോ മൈൻഡ് പോലെ
ആഹ് ശരി
ഉം
ഇങ്ങൾ എത്രക്കെ കിടക്ക അവിടെ എത്രക്ക കെടക്ക
ഞങ്ങളിപ്പോ ഒറ്റൊക്കെ കൊണ്ടുന്നാ പത്ത് മണിക്ക് കടക്കും ഫുഡയിച്ച് കിടക്കും
ഉം
ഹസ്ബൻഡ് ഇണ്ടെങ്കി നേരം വൈകും അവര് വരാ വരാൻ വൈകും അങ്ങനെയൊക്കെ ആയിട്ട്
ആഹ് ഇന്ന് രാത്രി ഡൂട്ടിയാ ആഹ് ആഹ് അത് ശരി
ഉം
ഇവ്ടെ പിന്നെ കാക്കാക്കും പിന്നെ ഇവിടെ ഒരു കടയാണ്
ആഹ് എന്ത് ഷോപ്പ് എന്താ ഷോപ്പ്
അത് ഫുഡിന്റെ കട ഇണ്ടല്ലോ ഫുഡ് അൽഫാം മന്തി ഉം
ആഹ് അങ്ങന
പിന്നെ അത് മാത്രം പിന്നെ അയില് കുട്ട്യാൾക്ക്ള്ള മുട്ടായി അങ്ങനത്തെയൊക്കെ ഉണ്ട് അത് ഇത് പിന്നെ ഉച്ചക്കൊന്നു ണ്ടാവൂല ഇത് രാത്രി മാത്രാണ് ഫുഡ് ഉണ്ടാവുള്ളൂ അഞ്ചു മണി മുതല് ഉം ഈ സമയത്തൊക്കെ ഉള്ളൂ ആൾക്കാര് വര
ആഹ് ആഹ് ഫുഡ്‌ ഇനി ഇപ്പോ വൈനേരത്തെല്ലേ ഉണ്ടാവുള്ളൂ
ഉം അപ്പൊ പിന്നെ അടച്ച് വരുമ്പോക്കിന് സമയം കൊറേ വൈകും പതിനൊന്ന് മണി പതിനൊന്നരക്കെ ആവും ചില ദിവസം ഞാനപ്പോക്കിന് ഒന്ന് ഉറങ്ങി എണീക്കും
അത് ശരി ഇങ്ങക്ക് ഫുഡ് അപ്പ അവിടെന്ന് കൊണ്ടരാ ചെയ്യാ
അയിന് കൊണ്ടരാ ഞാന് വേണ്ടാന്നറിയലാ ഞമ്മക്ക് എന്നും ആവുമ്പോ ആ ഫുഡ് നമ്മക്ക് എന്നും ആവുമ്പോ ഗതി കേടല്ലേ ചൊല ദിവസൊക്കെ ഉം നമ്മക്ക് നമ്മള് സാധാ ഇണ്ടാക്ക്ണ ചോറ് മീന് അതൊക്കെയാണ് ഉം അത് എന്നെങ്കിലൊക്കെ ചപ്പാത്തി ഉം ഞാൻ ചോറെന്നെ തിന്നാട്ടോ കാക്കാക്ക് ചപ്പാത്തി കൊടുക്കും
ഉം ഇൻക്കും ചോറ് വേണം. ഞാൻ കൊറച്ച് തടിണ്ട് അപ്പോ ഇക്ക പറയും. ആഹ് അനക്കും ഇജ് ചപ്പാത്തി തിന്നൂടെന്നൊക്ക ചോയിക്കും.
ആഹ് ഞാന് അങ്ങനെ വിചാരിച്ച് കാക്കാക്ക് ചപ്പാത്തി ഇണ്ടാക്കുമ്പൊ ചപ്പാത്തി തിന്ന്ങ്ങാണ്ട്. ഒക്ക കിടന്നിട്ട്ണ്ടെങ്കി അന്ന് വെശന്നിട്ട്. ട്ട് പള്ളേനെ ഉള്ളിക്കൂടി കത്തി കാളീട്ട് വെയ്ക്കൂല. ചോറണ്
വുമ്പത്തിന് വെശന്നിട്ട്ക്കൂല.
ഉം കൊറ്ച്ച് ചോറ് കിട്ടണം. ആഹ് പിന്നെ ഞാന്. ചൊറന്നെ തിന്ന. കാക്കാക് പിന്നെ ഈ വെഗ്ഗി വരുന്ന സമയത്ത് ഇഞി ചോറ് കൊടുക്കണ്ടാര്തീട്ട്. ച പ്പാത്തി ഇണ്ടാക്യേത്. ഉം ഞമ്മക്ക് പിന്നെ നേർത്തെക തിന്ന ഭക്ഷണം നേർത്ത കഴിക്കാലോ? ഇത് പിന്ന വന്നിട്ട്.
കടേന്ന്
ആഹ് ഗൾഫിലെയ്നു. കൊറേ
ആഹ്
ആഹ് അപ്പൊ പിന്നെ ഗൾഫ്ന്ന് അങ്ങനെ കൊറേ നിന്ന്. ഇപ്പൊ പിന്നെ ഗൾഫ് നിർത്തി വന്നപ്പൊ ഇവിടെ എന്തെങ്കിലും ഒന്ന് വേണ്ടെ പർഞ്ങ്ങാണ്ട് ആഹ് സ്വന്തായിട്ട് ചെറുതായിറ്റൊരു കട വല്യ കടെന്നു അല്ല. പിന്നെ ഉം ഇന്നാലും ഇങ്ങനെ വീട്ടിലിരിക്ക്ണ. പോലെയല്ലലൊ പറഞ്ഞ്ങ്ങാണ്ട്
ഉം മക്കള് എത്രാളാ.
ഇൻക്ക് നാല് മ ക്കള മൂന്ന് പെണ്ണ്. മൂന്ന് പെണ്ണ് ചെറുതാണ് നാലാമത്താണ്.
ആഹ് ആഹ്
ഉം
എല്ലാ പെൺ കുട്ടീളൊ എല്ലാരി കല്ല്യാണം കഴിഞ്ഞോ?
ഉം മക്കളെ മൂന്നാളിം കല്യാണം കഴിഞ്ഞു മോനുണ്ട് മോൻ്റ കല്യാണം കഴിഞ്ഞിട്ടില്ല.
ആഹ് മോനായോ കല്യാണം കഴിക്കാൻ.
ഉം കല്ല്യാണം കഴിക്കാനായിത്തൊടങ്ങ്ണ് ഓന് ഒക്ടോമറ്റ് ആണ്. ചെയ്തത് അപ്പൊ അയില് അതാണൊ പഠിച്ചത്.
ആഹ് ഉം ജോലി ആയിട്ടെ നോക്ക്ണൊ
ഉം നോക്കാച്ചിട്ട് ഇങ്ങനെ ചെറ്തായിട്ടൊക്ക ഇങ്ങനെ വർ ക് ഓന് ചെയ്യ്ണ് ണ്ട്. അപ്പൊ ആഹ് ശരിക്ക്ണ് ഇതായിട്ട് കല്യാണം ഇണ്ടാക്ക നോക്ക കർതീട്ട് ഇങ്ങനെ നിക്കാണ്.
ആഹ് ശരി
നാലമത്താണ് ഓന് മൂന്നും വൽത് മൂന്നും പെണ്ണുആണ്. മക്കളൊക്ക പിന്നേ. ചെറുപ്പത്തി തന്നെ ഇപ്പ ഇപ്പളല്ലെ ഇപ്പോ പതിനെട്ടു ഇരുപതൊ. ക്കാവുമ്പൊ കല്യാണം കഴിക്ക്ണെ നമ്മള് ഓരെക്കെ കെട്ടിച്ചപ്പൊ ആദ്യം. ബന്തിനൊന്നും വന്നിട്ടില്ല അപ്പൊക്കെ പത്താം ക്ലാസ് പ്ലസ് വണ്ണൊക്കായപ്പൊ അങ്ങനെ കല്യാണം. കഴിച്ചത
ആഹ് അവർക്കു കുട്ടീളായിലെ
ഉം കുട്ടീളായി മൂന്നാക്കും
ആഹ് ആഹ്
മൂന്നാക്കും മക്കളായി അവര്ക്കു വീടായി ഒക്കായി
ആഹ്
അപ്പൊ പിന്നെ കാക്ക ഞ്ഞ് കുട്ടികളൊക്കെ കെട്ടിച്ചോളോ അങ്ങനെ ഗൾഫിന്ന് വന്ന് നിന്ന് പിന്നെ ഇനി ഇപ്പം കുട്ടികളെ കല്യാണൊക്കെ ഉം മക്കളെ കല്യാണൊക്കെ കഴിഞ്ഞു ഉം അപ്പൊ ഞ്ഞി അങ്ങനെ അവിടെ നിന്നതാണ് മ് ചെറിയൊരു കടയും കൊണ്ട് ഇങ്ങനെ പോകാർനാ